ഹലോ.
ആഹ് ആഹ് കേൾക്ക്ണ് ണ്ട് എന്തൊക്കെണ്ട്.
ആഹ് സുഖാണ് ചായ കുട്ച്ചാ വൈകുന്നേരം ത്തെ.
ഇല്ല ചായ കുട് ച്ച്ട്ടില്ല കുടിക്കണം ആവ്ണല്ലെള്ളൂ നാല് മണി.
ആഹ് ആഹ് ആഹ് കു മോളെത്തിയാ മോളാ മോനാ മൂത്തത്.
മോളാണ് എത്തീട്ടില്ല ഒള് നാലേകാലൊക്കെ ആകുമ്പളത്തു
ആഹ് ആഹ് അട്ത്തെന്നേണ് സ്കൂളൊക്കെ.
ആഹ് വ അട്ത്തായാലും വ വണ്ടിക്ക് പോകണം ബസ്സിന് പോവണം.
ആഹ് അത് സ്കൂൾ ബസിനാ അല്ല സാധാ ആഹ് ആഹ്. ഉം ഉം.
ഇങ്ങള മക്കളോ.
ഇന്റെ മക്കൾക്ക് മോൾക്ക് ബസിന് പോകണം. എട്ടാം ക്ലാസ്ക്ക് അപ്പ ബസിന് പോകണം മറ്റാള് ഞങ്ങൾത് അട്ത്താണ് അപ്പൊ അ നട ക്ക അ നടക്കാള്ള ദൂരൊള്ളൂ അപ്പത് അങ്ങട്ട് നടന്നിട്ട് വരും. ഒരു ബസിന് ആയിട്ട് കുട്ട്യള് വരും. മോള് വരുമ്പം എന്തെങ്കിം ഉണ്ടാക്ക്വോ സ്നാക്സ് എന്തങ്കിലും ഉണ്ടാക്
സ്നേ ക്ക് ഇന്ന് പൊക്ക വടക്ക്ല്ല മാവൂട്ടി വെച്ച്ണ്. ഇന്ന് നോമ്പ്ണ്ട് ഇമ്മാക്കൊക്കെ നോമ്പ്ണ്ട്. അപ്പൊ പിന്നെ ഏതയാലും പൊടി കടലമാവ് ഇവടെണ്ടായിനി അപ്പൊ പിന്നെ. അത്ണ്ടാക്കാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ മാവ് കൂട്ടി വെച്ച്.
ഉം ഉം.
ഉം.
ഞാനും പിന്നെ നോമ്പർക്കുമ്പക്ക്. ലേസം ചിക്കൻ ഇണ്ടാ ഇണ്ടായിര്ന്നു അപ്പൊ എറച്ചി ക്കേക്ക് ഉണ്ടാക്കും. പുള്ളേര്ങ്ങനെ പറയ എറച്ചി ക്കേക്ക്ണ്ടാക്കണംന്ന്ങ്ങനെ പറയും അപ്പൊ ഞാനയ്ൻ്റെ മസ് ആഹ് അതറിയോ എറച്ചി ക്കേക്ക്ണ്ടാക്ക
ഏ എങ്ങനെ ഇണ്ടാക്കല്.
അത് നമ്മള് വലിയ ഉള്ളില്ലെ സവാള. അത്ങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി പ ച്ചമുളക് വേപ്പിന്റെല കറിവേപ്പില മറ്റേ. മല്ലിച്ചപ്പിന്റെല അല്ലേ ആഹ് ആഹ് അതൊക്കെ പാടെ ഇട്ടിട്ട് വേ വേ. റ്റും വയറ്റ സവാളട്ടൊരു വയറ്റീട്ട്. പിന്നത് വെന്തേൻ്റെഷം ഞമ്മള് ഇഞ്ചും ഇതൊക്കെള്ളെ ഇഞ്ചിം വെളുത്തുള്ളി. ചതക്ക്യട്ടു പിന്നെ പച്ച ആഹ്. ആഹ് അതൊക്കട്ട് എല്ലം പേസ്റ്റാക്കി കൊറച്ച് മഞ്ഞപ്പൊടിയും. പിന്നെ കുരുമുളകിന്റെ പൊടിയും ഒക്കെ ഇട്ടിട്ട് പേസ്റ്റാക്കിയോക്ക് നല്ല ന വേവിച്ച് വെക്കും ന്ന്ട്ട് ചിക്കൻ വേവിച്ച് ആദ്യം ചിക്കൻ നമ്മള് കൊറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടാവും ആ അത് പിച്ചിങ്ങാണ്ട് അതില് ഇട്ടിട്ട് നല്ല എളക്കി വേവിക്കുക ന്ന്ട്ട് പിന്നെ അമ്മള് മുട്ട മൂന്ന് മുട്ടയും പിന്നെ കൊറച്ച് ഇത് മൈദപ്പൊടി ഇല്ലേ മൈദ ആഹ് ആഹ്ൾ അതും കൂടി മിക്സിലിട്ട് ഉപ്പിട്ട് ചേർത്തിട്ട് അടിക്ക്യ ആഹ് ആ ആറ് മുട്ട വേണം ആറ് മുട്ടടുത്താല് രണ്ട് ഇതാക്കി വെക്കാ അങ്ങനെ നാലാ നമ്മക്ക് ആളനുസരിച്ച് തോനേ ഉണ്ടാക്കണങ്ങേ മൂന്ന് മുട്ട കൂട്ട അങ്ങനെ അടിച്ചിട്ട് ഞമ്മള് പ്രൈഫാനിൽക്ക് ഈ അടിച്ച മുട്ടേം മൈദീം കൂടെള്ളത് ഒഴി കൊറ പകുതി ഒഴിച്ചൊട് ക ഇന്നട്ട് അതിന് ഒന്ന് മൂടി വെച്ചിട്ട് കൊറച്ചഴിഞ്ഞിട്ട് ഇടുത്തിട്ട് ഈ മസാല ഇല്ലേ അമ്മള്ണ്ടാ ത് മസാല അതയ്ന മേലെ ഇങ്ങനെ ഇടാ വെക്ക ഇന്നട്ട് പിന്നെ അയിന്റെ മേലക്ക് ബാക്കി ഈ കൊറച്ച് മാവ് കൂടെട് ഒഴി ക്ക ഇന്നട്ട് പിന്നെ സിമ്മില് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വെച്ച് സിമ്മിൽ വെക്കാ ഇന്നട്ട് പിന്നെ കൊറച്ചയ്ഞ്ഞാ വന്നിട്ടുണ്ടാവും രസംണ്ടാവും നല്ല എരും പുളി ഒക്കെ
ആഹ് ആഹ് ചെലർക്ക് എരിള്ള സാധനാരിക്കും ഇഷ്ടം
ആഹ് ഇവടെ പുള്ളേർക്ക് ഒക്കെ എരിവുള്ള സാധനേ പറ്റൊള്ളൂ കൂടുതലും മധുരള്ളത് അങ്ങനെ പറ്റു ഇനിപ്പം ഒരു ബ്രെഡ് പൊരിച്ച് പൊരിക്കുമ്പോളും ഞങ്ങള് പച്ചമൊളകു ആഹ് പച്ചമൊളക്ട്ടിട്ട് അരച്ചിട്ടാണ് ഇവടെ പിന്നെന്റെ ചെറ്തിന് യാ ഇന്റെ ചെറുദിന് മോന്ക്ക് മൊളക്ട്ട് പ പറ്റൂല അപ്പോ ഓന്ക്ക് ഞാൻ എന്ത് മധുരട്ട്ങ്ങാണ്ട് ഉണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ് അപ്പ ഇത് പറ്റോ ഓല്ക്ക്
ഇത് പറ്റും ഇത് അധികം ഞാൻ എരു കൂടുതല്ടൂല കുട്ട്യാക് കൂടുതല് ആഹ് കുരുമുളകൊക്കെ കൊറേശെ പ്പ് അങ്ങനെ കൂടുതല് എരു ഇല്ല്യാതെ പച്ചമൊളകും ആഹ് ആഹ് ആഹ് കുരുമുളക് ഇടാ ആഹ് അപ്പോ
എറച്ചി കേക്കിലെ അയിന്റെ പേര്
എറച്ചി കേക്ക് പറീല അവിടൊക്കെ എന്താ പറയാവോനി വേറെ എന്താ പറയാവോ അറീലട്ടോ ഞാൻ ഇത് വരെ കേട്ടിട്ടില്ല അഹ ഹ ഹ അഹ് ഇമ്മ മ്മ ഒന്ന് മുതൽ ഇടുത്ത്ക്ക്ണോ നോബ്‌
അഹ് ഉമ്മ ഒന്ന് മുതൽ എടുത്ത്ണ് ഉമ്മ അങ്ങനെ സ് സാധാന കഴുമ്പോളൊക്കെട്ക്കലുണ്ട് ഒന്ന് മുതല് മൊഹറക്കെ വരുമ്പള്
ആഹ് ആഹ് മറ്റേ കഴിഞ്ഞ മ കഴിഞ്ഞ മാസം എടുത്തി അല്ല കഴിഞ്ഞ ദുൽ ഹജിലൊരു ചെലര് ഒമ്പത് ഇടുക്കുവല്ലാ അട്
എന്തിന്
ദുൽഹജ്ജ് മാസം നമ്മളെ പെരുന്നാൾ ന്റെ
ജില് ഉമ്മടുത്തിട്ടില്ല അന്നേ മാക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം എടുത്തിട്ടില്ല അന്നോം പെരുന്നാളടുപ്പി ച്ചേ അങ്ങനെ എട്ത്തിട്ടൊള്ളൂ.
ഉ ഉം ഇല്ല്യല്ല്യല്ല ഇല്യ വറ്റി വ്യാ പിന്നെ അനിയത്തി ന്താണ് കോളേജ് പോവാ.
ആഹ് ഓള് കോളേജ് ഡിഗ്രിക്കാ ഡിഗ്രി സെക്കൻഡിയറാ.
ആഹ് പ്പൊ വീട്ടിലിയ്യ്. ആഹ് വീട്ടിൽ ഇങ്ങട്ട് വന്നതാ ആഹ് ശെ ഏഹ് അഹ് ശെരി എന്ത് കുട്ട്യാണ് എന്ത് കുട്ടിയാ. ആൺ കുട്ടിലേ ആഹ് ആഹ്
അപ്പൊ ഞാൻന്റെ വീട്ടിലാണ് അപ്പ പിന്നങ്ങനെ. ന്നപ്പങ്ങനെ ആഹ് ന്നാ നോർമലന്നേണ് നോർമലാണ് പശേ കൊറച്ചൊരു റിസ്കായിട്ടാണ് എന്റെ ഡെലിവറിയൊക്കെ കയ്യല്. പെട്ടന്നെന്നും കഴിയിണേ പെട്ടതല്ല അത് ഉമ്മാന്റെ അങ്ങനെ നിർത്തീട്ടില്ല ഇനി മതീന്ന് കണക്കാണ് നിർത്ത്യാനൊന്നും ചെയ്തീല്ല എന്തേങ്ങി ചെയ്യണം വേണ്ട രീതികള് ണ്ടല്ലോപ്പോ ഓ ടെ ഓപ്പ്റേഷൻ മാത്ര ത്രല്ലല്ലോ വേറെയും രീതികളൊക്കെ ണ്ടല്ലോ. ഇബാനു ഇപ്പോ ചെർത് രണ്ടും അടീപ്പിച്ച് ചെർതായി തന്നേണ് ണ്ടായതും.
ആഹ്.
അപ്പൊ പിന്നെ ഇനിപ്പം അങ്ങനെ ആവട്ടെ മതിയാക്കാന്നൊക്കെ പ പർഞ്ഞു ഡെയ്ലി ഓപ്പറേഷാണെങ്കി ആ കൂട്ടത്തിലന്നെ അങ്ങനെ ചെയ്യാ.
ആഹ്.
ഇതിപ്പം ഡെലിവറി ആവുമ്പൊന്നെ അയ്നായിട്ട് ചെയ്യണ്ടേ. അപ്പൊ പിന്നെ വേറെ രീതികള് ണ്ടാവുമ്പോ നമുക്ക് അയ്നായിട്ട് ചെയ്യേണ്ട്യോ ആവശ്യല്ലല്ലോ.
ആഹ് അതെ ഞാന് ഇക്ക് മൂന്ന് ഓപ്പറേഷനേന്ന് മൂന്നാമ തേല് അഹ്ണ്ടോ ഉം ഉം ഡോക്ട്ട്ർ പിന്നെ അതെന്നെ പറഞ്ഞ് ഓപ്പറേഷനല്ലേ മൂന്നും. അപ്പ ഞ്ഞിഞ്ഞി പറ്റൂലാന്നർഞ്ഞു പിന്നെ.
ആഹ്
ന്റെഅനി ന്റെഏട്ടത്തി ഇങ്ങനെ തന്നെ ഓക്ക് മൂന്നെണ്ണം ഓപ്പറേഷാണ് മൂന്നാമത്തേല് നിർ
ആഹ് അങ്ങനേണ് ഓപ്റഷാവുമ്പോ ആഹ് ഓപ്പ്റഷാവുമ്പ പിന്നെ അവര് പിന്നെ ആങ്കുട്ടിയും പെൺകുട്ടിയും ഒക്കെ ആണ് ഓരെത് ഉണ്ടെങ്കി പിന്നെ അവര് വേം പറയും മറ്റേത് ചെലേത്പ്പോ ആഹ് പെൺകുട്ടിയേള് മാത്രാണെങ്ങി ചെൽപ്പോ അവര് പറയും ഇങ്ങക്ക് ഞ്ഞി ഒന്നും കൂടി നോക്കണോന്ന് ചോയിക്കും തോന്ന്ണ്ട്.
ന്റെ ഏട്ടത്തിക്ക് അതേമാതിരി രണ്ടാണും ഒരു പെണ്ണും ചെറുത് പെൺകുട്ടിയാണ്. ഓക്ക് ആണിനും പെണ്ണിനും ഒക്കെ പ ഒന്ന്ണ്ടായപ്പോ പിന്നെ ഇഞ്ഞ് നിർത്തിയാലും കൊഴപ്പൊന്നുല്ല. അത്‌ ഇല്ലാത്തോലുണ്ട് ന്റെ വല്ല്യേ ഏട്ടത്തിക്കും രണ്ടാമത്തോൾക്കൊന്നും ആങ്കുട്ട്യാളെ ഒള്ളൂ പെങ്കുട്ട്യാളില്ലാ. പെങ്കുട്ട്യാള് ഇല്ലാത്തോൽക്കാണല്ലോ വാണ്ട്യേ
ആഹ് അപ്പൊ പിന്നെ അതന്നെ എന്നിട്ടോരൊക്കെ നിർത്തീക്ക്ണോ?
ഇല്ല ആരും നിർത്തീല്ല ഒരാളെ നിർത്തിയൊള്ളു ഓപ്പറേഷല്ലെ അപ്പൊ ഓള് നിർ ത്തീനല്ലാതെ മറ്റോലാരും നിർത്തീട്ടില്ല.
ആഹ്, ആഹ്, ആഹ്.
ഒക്കേ മൂന്ന മൂന്നെണ്ണേ ഒള്ളൂ ഒക്കെ സ്റ്റോപ്പാക്കിച്ച്ണ്. നിർത്തീട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല.
ആഹ്, ആഹ്
വെല്ല്യേ ഏട്ടത്തീന്റെ വെല്ല്യേ കുട്ടി പ്ലസ് ടു പ്പൊ കഴിഞ്ഞു.
ആഹ് ആഹ് പിന്നെ കൊറ കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് ഉണ്ടാവും നാപ്പത് വയസ്സാക്കെ ആവ്പോളൊക്കെ ഉണ്ടാവും ചെലവര് പിന്നെ അങ്ങട് ആഹ് പറഞ്ഞക്ക് നമ്മുടെ മെൻസും അത് നിർത്തിയിട്ടല്ലെങ്കിൽ പ്രശ്നം അങ്ങനെയാണ്
ഞാ ഞാനൊക്കെ ഉന്റെയൊക്കെ പുതി എനിക്ക് അത്ര ആയിട്ടില്ലല്ലോ പിന്നെ എന്റെ പുതി ഇനി കൊറച്ച് കഴിഞ്ഞാൽ ഇണ്ടാവകൂലല്ലോന്നുള്ള
ആഹ് അത് അങ്ങനെ ഇണ്ടാവോ അത് ഞങ്ങ അവിടെ ഒരാക്ക് ഇണ്ടായിനി ഇണ്ടായിക്കണ് മുപ്പത്തൊമ്പത് ആ വയസ്സൊക്കെ ആവുമ്പള് ഉണ്ടായിക്കണ് പിന്നെ എന്തത്താ ആഹ് അതന്നെ അവ എത്രപോരം ആൾക്കാർക്ക് ഇല്ലാത്ത ഇണ്ട്
ആഹ് ഇല്ലാത്തവരിത് കാണുമ്പോ അവരെ കണ്ണീര് ഇല്ലാത്തവർക്കെ അറിയുള്ളൂ
ആഹ് ശരിയാണ് അങ്ങനൊക്കെ പിന്നെ അവിടെ മഴെയ്തപ്പോ
ആഹ് ഇപ്പൊ നല്ല മഴണ്ട്
തന്നെ ഉം ഇവിടെപ്പം
ഉം സ്കൂൾ വിടുന്ന നേരെയാണ് ചിലവരൊന്നും മഴയില്ലാത്തത്ണ്ട് കുടയോന്നും കൊണ്ടപോതൊക്കെ പോണോല്ലേക്കാരം
ആഹ് അതാണ് നമ്മള് ഈ മഴ പോണ നേരത്തെ മഴ ഉണ്ടാവുല അപ്പൊ പുള്ളര് കൊട എടുക്കൂല
ഞാൻന്റെ മോളോട് കോടെ എടുത്തോ ഇല്ലെങ്കിലു എടുത്തോന്ന് പറയല ചിലപ്പോ വരുന്ന നേരത്തെ വണ്ടി ഇറങ്ങിയാല് കുറച്ചൊന്ന്‌ റോട്ട്ന്ന രണ്ട് വീട് കേറണം അപ്പോ മഴ നനഞ്ഞു പോരണ്ടേ അപ്പൊ കൊട എടുത്തൊന്ന് പറയലാണ് ഏതായാലും ബസ്സിന് പോവല്ലേപ്പൊ കനം എല്ല സധന ബാഗ് കനം എണ്ടായാലും കുഴപ്പൊന്ന ഇല്ലല്ലോ നടന്ന് പോകന്നവർക്കല്ലേ കനം കൂടുതൽ ഉണ്ടായ ബുദ്ധിമുട്ട്
പിന്നെന്താ ചായക്കന്ന് എന്തു ങ്കിലുണ്ടോ ഈ ഇതല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കണ
ഞാനൊന്നും മാഗിഉണ്ടാക്കി ഇല്ല പിന്നെ ഞാന അത്ണ്ടാക്ക പിന്നെനോമ്പ് തുറക്കുമ്പോക്കും അതു ടുക്കപിള്ളേര് വന്നാലും അത് കൊടുക്കാന്നുള്ള രീതിയില് ഉണ്ടാക്കിട്ടില്ല ഒക്കെ വേവിച്ചൊക്കെ റെഡിയ ആക്കി വെച്ചിക്ണ് ഇനി ഇണ്ടാക്കാണ്ട് ഉം നിസ് കരിച്ചിക്കാണ്ട് ചെയ്യാച്ചിണ്ട
ആഹ് ആഹ് ആഹ് പിന്നെ എന്താ കൃഷിയൊന്ന്
കൃഷിയ ആഹ് കൃഷിതന്നെ ഞാൻ പറഞ്ഞിലെ അവിടെ ഇതൊക്കെണ്ടാ മ അവിടെ നിങ്ങളെ ഭാഗത്ത് ചക്ക മാങ്ങിം ഒക്കെണ്ട
ആഹ് ചക്കയും മാങ്ങക്കിട്ടും ചക്ക അഹ ഞങ്ങൾക്ക്ണ്ട് ഞങ്ങൾക്ക് ഒരു കൊറൊന്നുമില്ല കുറച്ചുള്ളൂ ഞങ്ങക്ക് ഇനി വേണമെങ്കിൽ അടു ത്ത് എല്ലാ വീട്ടിലും ഉണ്ട് ചക്ക മാങ്ങി ക്ക് മാങ്ങ ഞങ്ങൾക്ക് വിലിയ മാവ് ഉണ്ടായിനി അതൊക്കെപ്പം മുറിച്ചപ്പോ ഞങ്ങക്ക് മാങ്ങക്ക് പൻഞ്ചയി പിന്നെ അങ്ങെ രണ്ട് ചെറിയ മാവുണ്ടല്ലോ വല്ലാണ്ട് ഉയരം വെക്കാത്ത നമ്മള് വീട്ടിൽ കടെന്ന് ആഹ് മുവാണ്ടൻ കടയിൽന്നൊക്കെ വാങ്ണ പുളിയില്ലാത്ത മാങ്ങണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
ആഹ് അത് അത് വെച്ചീനി അപ്പൊ അയിമേൽ ഇപ്രശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ മാങ്ങാ ഉണ്ടായി ഉം
നല്ല പഴുത്ത നല്ല മധുര പക്ഷേ ഒരുപാട് വയ്ക്കാൻ പറ്റില്ല പെട്ടെന്ന് പുഴു വരും അങ്ങനെ സയ്സ ആഹ് പച്ച തീരയും പുളില്ലാത്ത മാങ്ങ ചമ്മന്തി ക്ക് പറ്റുല പുളി കോറവാ അങ്ങനെ തിന്നാ അങ്ങനെ പച്ചക്ക് തിന്നോ തിന്ന ആഹ് ഇബൽക്ക് പിന്നെ അതന്നെ പണി പ ച്ചാൻ തൈയ്യ് ത്തും അപ്പ ഈ കുട്ട്യാള് ഈ പ ഉപ്പും, മുളകും ആഹ് പ്പ കഴിഞ്ഞു മാങ്ങക്കെ കഴിഞ്ഞു
കഴിഞ്ഞു ഇപ്പ കടിലൊക്കെ എല്ലാ മാങ്ങ കാണ മാർക്കറ്റിലൊക്കെ
പ്പളും കിട്ടും ഇനി വെല ആയാലും എപ്പളും മാങ്ങിമ്, ചക്കിം ഒക്കെ കിട്ടും
ആഹ് ഹസ്ബന്റ് വെരവ്ണ്ടോ അങ്ങട്ട്?
ആഹ് ആഹ് വെര്ല്ണ്ട് അല്ല മോള് സ്കൂക്ക് പോല് അവിടുന്നാണ് അധികും പോല് ചെല ദിവസെ ഇവട്ന്ന് പോവലോള്ളു ആഹ് ഹസ്ബന്റിന്റെ വീട്ട്ന്ന് ആഹ് മദ്രസ ഇണ്ട് ആഹ് മദ്രസ ഇണ്ട് അപ്പം ചെല ദിവസം ഇവട്ന്നും പോകും മദ്രസ ഉസ്താദിനോട് പർഞ്ഞാണ്ട്
ആഹ് ആഹ്
ഓക്കയ്ന് ഇന്നെ പിരിഞ്ഞിരിക്കൂല ഓള് ഓള്ണ്ടായി കൊറെ കഴിഞ്ഞാരെണ് രണ്ടാമത്തെ ഇണ്ടായത് അപ്പൊ ഓള് ഇന്നെ പിരിഞ്ഞല്ലാണ്ട് ഇര്ന്നിട്ടില്ല അപ്പൊക്ക് ഭയങ്കര ടെൻഷനാണ് ഒറ്റക്ക് നിക്കുമ്പള് അവ്ടെ ഇമ്മക്കെ ഇണ്ട് പർഞ്ഞിട്ട് കാര്യല്ല അവക്ക് ഭയങ്കര ടെൻഷനാണ്
കുട്ട്യാള് അങ്ങൻത്തന്നെനു ഇമ്മാര് ഇന്റെ മോള് മോൾക്ക് അങ്ങനെ മോ ക്കെ അങ്ങനെണ് അമ്മളെ പെൺകുട്ടിയാൾക്ക് കൂടുതല് അങ്ങനെണ് ഇമ്മാരെ ഇന്നാ ഇന്റെ ചെർതിന് ഇത്രന്നെല്ല ഞാൻ ഇതുമാതിരി നിക്കാനൊക്കെ പോ എന്തെങ്കിലും ഇന്റെ ഇമ്മാക്ക് ഡോക്ടറെ കാണിക്കാൻ മാണ്ടി പോവുമ്പം അപ്പ ഇന്നോട് പറിം മോള് ഇമ്മച്ചി ഇന്നനെ വേര്ന ട്ടന്ന് അവിടെ നിക്കെര്ത്ട്ടാന്ന് അപ്പത്താ ഓക്ക് ഞാൻ ഇല്ലാതെ പറ്റൂല ചെർത് അത് പറീല അങ്ങനെണ് ഉം അങ്ങനെന്നാ അയിക്കോട്ടെന്നാല് ആഹ് അയ്ക്കോ ശെരി ശെരി ആഹ് ഓക്കെ